ഇല്ല കഴിച്ചില്ല ങ്ങള് കഴിച്ചാ
ഏയ്‌ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല
ഉം മഴയുണ്ടോ?
ആഹ് ഇവിടെ ചെറുതായിട്ട് മഴണ്ട്
ഇഹ് ഇവിടെ നല്ല മഴയാണിപ്പൊ ഇത്ര സമയം ഉണ്ടായിട്ടില്ല ഇപ്പൊ നല്ല മഴ
ഉം ഇവ്ടെ പ്പൊ മയല്ലിട്ടാ ഇയ്കൂടെ കുറച്ചേരം മുന്നേണ്ടായിരുന്നു
ആഹ്
ഹലോ ആഹ്
കുട്ടികളൊക്കെ സ്കൂളിൽ പോയതാ
ആഹ് സ്കൂളിൽ പോയി
അവിടാ എല്ലാരും പോയിട്ട് ല്ലേ
ആഹ് ഇവിടെ മോന് ഇവിടെ വീട്ടിലുണ്ട് മോന് പറഞ്ഞ ഒന്നാം ക്ലാസ് മോള് പോയിക് ണ് മോൻക്ക് പനീം ചൊമക്കായിട്ട് അലർജിണ്ട് അപ്പോനും പോയ്റ്റില്ല പോണ്ടാന്ന് പറഞ്ട്ട് രാത്രിയാവുമ്പോ നല്ല ചൊമയാണ്
ആഹ് അപ്പൊ പഴേ കാലാവസ്ഥൊക്കല്ലേ
ഉം ഇതരെ കൊയപ്പണ്ടേർന്നില ഇപ്പൊ ഈ മയായപ്പോ തൊടങ്യെത
ആഹ്
ഇസ്കൂളിൽ പോയാലും ആർക്കേലും ക്കെണ്ടാവും
ആ സ്കൂളില് എന്തായാലും പോവുമ്പോണ്ടാവല്ലോ മറ്റുള്ളവരത് പകരോല്ലോ
ഉം പിന്നെ സ്കൂളില് പോയിട്ട് ഉം മറ്റേ മിൽമാബൂത്ത് പോയിട്ട് എന്നും ലൈമൂട്ച്ച്കാണ്ട് ഓൻക്ക് തണുത്ത സാധനൊന്നും പറ്റൂല
ഓഹ്
ലൈമ് കുട്ച്ചെണ്ട കുട്ചെണ്ടാ പറഞ്ട്ട് ഓന് ഇന്നോട് പറയാതെ പോയി കുട്ച്ച്കാണ്ട് പിന്നിം ത് തൊടങ്ങി പിന്നിം ചുമ തൊടങ്ങി അത് മാറി വന്നർന്നു ഡോക്ടറെ കാണ്ച്ചിട്ട്
ആഹ് കാണ്ച്ചിട്ടില്ലേ പിന്ന
പിന്നെ കാണ്ച്ച്
ആഹ് ചൊമവെന്നാ വേകൊന്നും മാറൂലല്ലോ
മാറൂല പെട്ടെന്ന് മാറൂല ഭയങ്കര എടങ്ങേറാ രാത്രിയാവുമ്പോ ഓൻക്കാണെങ്കില് ഇഹ്‌ ദശന്റീതിന്റൊക്കെ പ്രസ്‌നണ്ടായതോണ്ട്
ആഹ്
ചെറുതായിട് നീര്റങ്ങുമ്പോത്തിന് ച്ചോമിം തൊക്കെ വരും
ആണോ
ശ്വാസം ഉം ശ്വാസം കിട്ടാത്ത പോലെ ഓന്റെ ചൊമ
ശ്വാസം മുട്ടല്ണ്ടാവേല്ണ്ടോ
ശ്വാസം മുട്ടലായിട്ടുണ്ടായിട്ടില്ല ഉം മറ്റേ സ്പ്രേ അടിക്കണതൊക്കെണ്ടോ ഈ മൂക്കില്
ആഹ് ദശന്റെ ല്ലേ ആഹ് ഉം
കുറേ കാലത്തിന് കൊഴപ്പണ്ടായ്ഞ്ഞില്ല ഇപ്പൊ ഈ സ്കൂള് മാറിചെയ്ത് ബസ്സിലാണ് പോലേയ് അങ്ങനെ മഴ കൊണ്ടിട്ട് ചീത്തലടിച്ചിട്ടാണോ അറീല അതാണ് തോന്ന്ണ്
ആഹ്
ഇങ്ങനെ കൂടിക്ക്ണത് ഒരു ഒരാഴ്ചക്ക് മരുന്നെടുത്ത കൊറവ്ണ്ടാവല്ണ്ട്.
ഉം ഇപ്പം കൊറഞ്ഞില്ലാ
മരുന്നൊക്കെ കയ്യാനായി ഇന്ന്ട്ടും അത് കൊറഞ്ഞിട്ടില്ല
ഓ ഉം
വേറെ ന്തൊക്കെ വർത്താനം
ആഹ്
റൈഞ്ച് കട്ടായാ
മഴയും ങ്ങനെ പോ
ആ പണ്യാളൊക്ക കഴ്ഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞിരിക്കാണ് ഫുഡഴ്ച്ചിട്ടില്ലാ
ആഹ് ആഹ്
എന്തേന് ഇന്നെന്തേന്
ഫോണ് നോക്കി ഇങ്ങനെ ഇര്ന്ന് ഒന്നും കഴിച്ചിട്ടില്ല ഇന്നങ്ങനെ കാര്യയിട്ടൊന്നില്ല ഞാൻ മാത്രേള്ളൂ അതൊണ്ട് ആഹ് അവിടെന്താ സ്പെഷല്
ഇന്ന് ചിക്കൻ കറിം ചോറും വെള്ളിയാഴ്ചബോ പിന്നെ അതികം ചിക്കനോക്കാവും
ആഹ് ഞ പിന്നെ ഞാനെ ഒള്ളു ഉച്ചക്ക് എല്ലാരും ഹസ്ബന്റും പോയി കുട്ടി ട്ട്യാളും പോയാ പിന്നെ
ആ ഒറ്റക്കാവുമ്പോ പിന്നെ ഒന്നും തിന്നണോന്നുണ്ടാവുല്ലല്ലേലെ
ആഹ് അതോണ്ട് സാദാ ചോറും വെച്ച് മീകറിം മീൻ പൊരിചേണ്ട് തോരന്ണ്ട് എല്ലോണ്ട് ഉം ചിക്കനും അങ്ങൻത്തെന്നും വെച്ചിട്ടില്ലന്നേള്ളൂ വാങ്ങലല്ലാണ്ട് അത് സ്പെഷ്യലാ ആക്കുന്നുണ്ടെ ഞായറാച്ച ഞാറാഴ്ച്ചെണ് ഹസ്ബൻഡും എല്ലാരുണ്ടാവാ ആഹ് ആഹ്
ഉം ഇവിടെ ബിരിയാണിക്കെ വെക്കാണെങ്കി അങ്ങനെ ണ്ടാക്കും കുട്ട്യാക്കോഴിവ്ള്ള ദിവസം നോക്കീട്ട് പിന്നെ ചിക്കൻ ഒക്കെ പിന്നെ എപ്പള്ളുണ്ടാവ്ണല്ലേ
ആഹ് ഇപ്പപ്പാ ആഹ് ഇപ്പെലെടത്തും ചിക്കനും തന്നെല്ലേ പണ്ടല്ലേ ചിക്കനെല്ലാം കിട്ടാൻ പണി
ഇവിടെ ആഴ്ചീല് രണ്ടീസോ മൂനീസൊക്കെ ദിവസം ഒക്കെ ചിക്കനാവും.
ആഹ് കുട്ട്യക്ക് ഇപ്പോ അതെല്ലെ വേണ്ടത്
ആഹ് മീൻ തിന്നൂല പച്ചക്കറിം പറ്റൂലാ മീനും തിന്നൂലാ ആകെ ചിക്കന്. എന്റെ മോക്കാണങ്കി പിന്നെ ചിക്കനും പറ്റൂല ഒന്നും പറ്റാത്തൊരവസ്ഥ
ഏഹ് അപ്പന്തേയും
കുറ ഇത് കഴിഞ്ഞില്ലേ അതാണ് സ്കൂൾക്ക് പോകുമ്പോ പിന്നെ രാത്രി വന്നിട്ടും അതന്നെ.
ആഹ്
നിക്കൊന്നും വാണന്നില്ല വല്ല മാങ്ങപ്പിലിട്ടതോ അങ്ങനെ എന്തേലൊക്കെ.
ഓ ഭക്ഷണത്തി വേണ്ടാത്ത
ആഹ് മോനങ്ങനല്ല മോനതിന്റെ നേരെ ഓപ്പോസിറ്റു ആണ്
ആഹ് ഹോ രണ്ടാ രണ്ട് വഴിയല്ലേ
മ് രണ്ടാളും രണ്ടുവഴി രണ്ട് കോലത്തിലും ആണ്
ഹം
ഒരാള് ഒരാള് ഓവർ വെറ്റ് ആണ് അപ്പം ഇവളാണെങ്കിൽ തീരെ തടിയില്ല തീരെ വെറ്റ് ഇല്ല അത പ്രായത്തിനനുസരിച്ച് ഒന്നും വെറ്റും ഇല്ല ഹൈറ്റുംല്ല ഒന്നുമല്ല
ഇന്നല്ലല്ലോ പിനെ വേറ്റ വക്കല്ലല്ലോ
മ ആ ഡോക്ടറെ എപ്പോഴും പോകുമ്പോളും അതെല്ലാം പറയിൻ
എത്ര എത്ര വയസ്സിലായെ?
ഒന്നില്
ആഹ
ഉം
ഉ എട്ട ഒന്നും കഴി ആഹ
മകൾ എത്രായി മോനക്ക് പത്ത് വയസായി
ആഹ എന്റെ ഒന്ന് എട്ടാം ക്ലാസ്സില് ചെറിയ ആള് രണ്ടാം ക്ലാസ്സില്
അഹ്
അഹ് പിന്നെ ഭക്ഷണം ആവശ്യത്തിന് മാത്രം വി അതെ അവരെല്ലോം ഹ് വീ തറവാട്ടിലുണ്ട് അഹ്
അഹ് ഞാന് രാത്രി ഒന്നും കഴിക്കലില്ല ഉച്ചക്ക് ഉച്ചയ്ക്ക് മാത്രേ ച്ചോർ കഴിക്കതുള്ളു
അഹ് അത് അങ്ങനെ സ്പെഷ്യൽ ആക്കോ ആ വൈകുന്നേരം
സ്നാക്ക് അങ്ങനെ എന്തെലും ഉണ്ടാക്കും കുട്ടികൾ സ്കു പിന്നെ സ്നാക്ക് അങ്ങനെ എന്തെങ്കലും ഉണ്ടാക്കോ പൈപൊരിയോ അങ്ങനെ എന്തെലൊക്കെ നോക്കും ഇന്ന് ഞാന് മൈദപ്പത്തിരി ഉണ്ടാക്കി വച്ചിക്കണേ ചിക്കൻ കറി ഉള്ളതൊണ്ടേ
ഇത് വൈകുന്നേരത്തേക്കാ
അഹ്
അതെങ്ങനെയ ആക്കല്
അത് മൈദപ്പൊടി ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കൊഴിച്ചിട്ട് പെരത്തിയിട്ട് ങ്ങനെ ണ്ടാക്കിയിട്ട് ചുടോ?
പരത്തീറ്റ് അങ്ങനെ ചുടും പിന്നെ വെ ച്ചെണ്ണയില് പൊര്ച്ചെടുക്കലാ വേൻല?
പേനില് കൊർച്ച് എണ്ണ ആക്കും രണ്ട് ടും ചെറുതായിട്ട് എന്നിട്ടത് ചുട്ടട്ക്ക.
ചപ്പാത്തി വല
ആഹ് ചപ്പാത്തി പോലെ തന്നെ ക്ഷെ ഇത് മൈ തര ന്നുള്ളു ചപ്പ ആഹ് ചിക്കൻ കറി കൂട്ടിട്ട്.
ആഹ് മസാലേ അങ്ങൻത്തെ കാര്യങ്ങളൊന്നുല്ല.
ഇല്ല ഇല്ല
രാവിലേക്ക് മസാലേള്ളത് ആഹ്. ആഹ് ആഹ് ഞങ്ങല്ല ങ്ങനെ ആക്കി ആക്കിട്ടില്ല അതുകൊണ്ടോയ്ച്ച.
ഉം
ഉം ഓരോര ക്ക ഓരോ വെറൈറ്റി അല്ലേ?
ഉം എന്തെങ്കിലുക്കെ വാണ്ടേ എന്നും ന്തെ പ്പോ വാണം ഇന്നാലേ തിന്നൊള്ളൂ. പിന്നെ ബേക്കറി അങ്ങനെ കൊട്ക്കാനും പറ്റൂല.
ആഹ്
അപ്പ പിന്നെ അങ്ങനെന്തെങ്കിലൊക്കെ ണ്ടാക്കും.
ആഹ്
അഒടെന്തണ്ടാക്കൽ വൈന്നാരക്കേ?
അത് എടക്ക് തോന്നിയ പോലെയ ഇല്ല ഞാൻ ചായൊടിക്കൂല മോന് വന്നിട്ടാവുമ്പോ ചോറ് തിന്നും. മോക്ക് പിന്നെ അങ്ങനെ വല്ല കാര്യേക്ക് ചായ വേണം എന്നൊന്നും നിർബന്ധന്നുല്ല. ഓക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കു സാധനം ഉണ്ടെങ്കി കഴിക്കുന്നല്ലാണ്ട്. അല്ല നിർബന്ധള്ള ഇതല്ല. പിന്നെ ചോറ്ഴിക്കുന്നോണ്ട് ചായ വേണ്ടല്ലോ?
ആഹ് ചോറ്ന്ന നല്ല പിന്നെ രാത്രി തിന്നോ ചോറ്?
വൈന്നേരം വന്ന്ട്ട് പിന്നെ കളിക്കാൻ പോവും ഫുട്ബോൾ കളിക്കാൻ പോവും.
ആഹ്
പിന്നെ വെഷപ്പല്ലേ?
ആഹ് അപ്പ വെഷക്കും ഇന്റെ മോനൊന്നും പെരേന്ന് പൊർത്ത്ക്ക് എറങ്ങേല്യ. ഫോണ് കണ്ട അങ്ങനെ ഇരിക്കും.
ഏഹ് ഇപ്പൊ കൊർച്ചായള്ളു പോവാൻ തൊടങ്ങിട്ട്.
ഫുട്ബോൾ കളിക്കനോ?
ആഹ് അട്ത്ത് ഗ്രൗണ്ട് ണ്ട് അപ്പൊ ഫ്രണ്ട്സല്ലാം വിള്ച്ച്ട്ട് ഇങ്ങനെ. പോവാ തൊടങ്ങ്യതാ.
ആഹ്
ഉം സ്കൂള് വിട്ട് ട്ട് ഇപ്പോ അങ്ങനെയ.
ഉം ഇവനോ ഇവനോട് പറഞ്ഞ കേക്കൂല നമ്മള് പറയും ചെക്കമാരൊക്കെ കളി മുത്ത് ബൈകൊട്ടാല്
എല്ലേ പിന്നെ ഫോൺലെല്ലാം എട് കൊർച്ച് കളിക്കാൻ വിടാന്ന് വെച്ച അങ്ങനെ വിട്ന്നേ.
ആഹ് അതന്നെ ഇവിടെ ടേബ് ണ്ട് ആ ടാബ് കണ്ടിരിക്ക പ്പ ഞാൻ ടാബ് വാങ്ങിച്ചിട്ട് പിന്നന്തേക്കന്ന് വാങ്ങിക്കൊണ്ടേയി.
ആഹ് ഞാൻ അങ്ങനെ കൊണ്ട് വിടാന്നിട്ടില്ലപ്പ തറട്ടി പോയിട്ടുമ്മാന്റെ അല്ലെങ്കിൽ ആരെതെങ്കിലും വാങ്ങീട്ട് നടടാ നോക്കും
ആഹ് അതന്നനെ ഞമ്മള് കൊടുത്തില്ലെങ്കിലും ആഹ് ഞമ്മള് കൊടുത്തില്ലെങ്കിലും എങ്ങനെ ഇമ്മമാരെ സോപ്പ് ഇട്ടിട്ടെങ്കിലും വാങ്ങോ
ആഹ്
ഒരക്കന്ന് പെട്ടെന്ന് കിട്ടും ചെയ്യും
ആഹ് അവര് വേഗം കൊടുക്കുവല്ല
ഉം
ഉം
ഉം എന്ന ആയിക്കോട്ടിട്ടാ പിന്നെ വിളിക്ക ആഹ് ഓക്കെ ഓക്കെ
ഞാവിളിക്കാ